ഉന്ത
ആഹ് ഹലോ ആഹ് ഓഹ് ഫുഡ് കഴിച്ചു കഴിച്ചു ഞാൻ എപ്പഴേ ഫുഡ് കഴിച്ച്, ഫുഡ് കഴിച്ചോ
ആഹ് ഇല്ലില്ല നേരത്തെ കഴിക്കുവോ
ആഹ് ഞാൻ കുറച്ച് നേരത്തെ കഴിക്കും എന്നിട്ട് പിന്നെയും വിശക്കുമ്പോൾ പിന്നെയും പോയി കഴിക്കും ചെലപ്പോ ഞാൻ വെശപ്പ് കാരണം
അങ്ങനെ കഴിക്കരുത്
ആഹ് അതെന്താ
അതെന്താ കഴിക്കരുതെന്നാ നമ്മുടെ ദഹനത്തിന് നല്ലേല്ല അതായത് നമ്മള് അങ്ങനെ വീണ്ടും വെശക്കാണെങ്കില് ഇപ്പ നമുക്ക് ചോറ് അങ്ങനെ ഹെവിയായിട്ട് കഴിക്കാതെ എന്തേലും ആ ഈ പറേണക്ക് സ്നാക്സോ ഫ്രൂട്ട്സോ, ജ്യൂസോ അങ്ങനെയൊക്കെ കഴിച്ചാ കൊഴപ്പല്ല
ഉം ഞാനാണേൽ ചെലപ്പം ആഹ് എന്നാലും ജോലി ജോലി സമയത്ത് ആഹ് ജോലി സമയത്ത് പോകുമ്പം എന്തായാലും മൂന്ന് നേരേ കഴിക്കത്തോള്ളൂ പിന്നെ അതുകൊണ്ട് എന്തായാലും വൈന്നേരം വൈന്നേരാകുമ്പോ രണ്ട് നേരം കഴിക്കും പക്ഷേ ഞായറാഴ്ച്ച ലീവ് ആയതൊണ്ട് ണ്ട് നാല് നേരം കഴിക്കും ആഹ
പിന്നെല്ലെങ്കി ഈ പറ ഡ്രൈ ഫ്രൂട്ട്സോ അല്ലെങ്കിൽ വല്ല സ്മൂതിയോ അങ്ങനെയൊക്കെ കുടിച്ചാ നല്ലയാ നമ്മുടെ ബോഡിക്ക് ആഹ് നമ്മള് എക്സ്ട്രാ ചോറ് തിന്നാല് ഇപ്പം ഒരുപാട് ഹെൽ ഇഷ്യൂസൊക്കെ വരുന്നില്ലേ ഫാ
ആഹ് തന്നെ തന്നെ തന്നെ ആഹ്
അത് കാണാൻ ആൾക്കാര് മെലിഞ്ഞിരിക്കുവായിരിക്കുവേ പക്ഷെ നന്നായിട്ട് ചോറ് ഭയങ്കരമായിട്ട് ചെല്ലുമ്പോഴത്തേന് ഫാറ്റൊക്കെ കേറും അല്ലെങ്കിൽ അതനുസരിച്ച് വർക്കഔട്ട് ചെയ്യുന്ന ആളായിരിക്കാം
ആഹ് ഞാനാന്നെങ്കി രാവിലെ എഴുത് തൂങ്ങും
ഏഹ് അങ്ങേനല്ല വർക്കൊട്ട് പറഞ്ഞ നമ്മെ വിയാർത്ത് പോന്ന എന്തെങ്കിലും വർക്കഔട്ട് ഈ പറഞ്ഞത് ചിലപ്പോ ചില ആൾക്കാർ രാവിലെ ഓടാനൊക്കെ ഓടാനോ കടക്കാനോ
ആഹ് ആഹ്
പുഷപ്പ് അങ്ങന എന്തായാലും ഇല്ലേ
ഓ
അങ്ങനെ എന്തെങ്കിലും നമ്മള് പോ ഉയർത്ത പോലെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല
ആഹ്
ആഹ് ആത്ശരിയ രാലാണക്ക് ആഹ് ഫ്രണ്ട്സ് ഉണ്ട്
സൈക്ക
ഒരുപാട് ആഹ് ഒരുപാട് പക്ഷേ ഉം
പണ്ടതൊട്ടെ ഉള്ള ഫ്രഡ്‌സ് ണോ
അല്ലല്ല അല്ലല്ല പണ്ട് തൊട്ട ഫ്രണ്ട്സ് അല്ല അതാണി ഇപ്പൊ അവരർ കാണുന്നില്ല പണ്ട് ഞാള് മൂന്ന് പേരായിരുന്നു ഒരുമിച്ച് നടന്നിരുന്നത് ഞാനും പിന്നെ രണ്ട് ഫ്രണ്ട്സും ഉണ്ടായിരുന്നു അത്ത പേര നടന്നോണ്ടിരുന്നത് പിന്നെ ഞൾ അങ്ങ് മാറി ഞള് പിന്നെ കണ്ടിട്ടിട്ടാ അങ്ങനെ ഇപ്പം പുതിയ ഫ്രണ്ട്സ ഒക്കെയാണ് പക്ഷെ പണ്ട് കണ്ട് കഴിഞ്ഞാൽ കുറച്ച് വൈബായിരിക്കും ഇപ്പ എങ്ങനെ പഴയ ഫ്രണ്ട്സ് കാര്യങ്ങളൊക്കെ ഇപ്പ ഉണ്ടോ
എനിക്ക് ഞാൻ പത്ത് വരെ പഠിച്ചിട്ടെില് എട്ട് കൊറച്ച കസക്ക് ഇപ്പഴും കോണ്ടാക്ട് ഉണ്ട് പിന്നെ നമ്മുടെ ബസ്റ്റ് ഫ്രണ്ട്സ് ആയിരുന്നു രണ്ടോന്ന് പരുമായിട്ട് അവര നമ്മള് വാട്സആപ്പില് കൊണ്ടാക്ക
ഓ ആഹ്ഹാ ഇത് പക്ഷെ നേരിട്ട് കാണാറ ക്കൊ ഉണ്ടോങ്ങനാന്നങ്കലും
ഞങ്ങെ കാണാർന്നല്ല ഈ അടുത്തടെ ഫ്രണ്ട്സിനെ കാണാനണ്ട അന്നര വീട്ടന്ന കൊറേ
ആഹ്
എന്റെ ബസ് ഫ്രണ്ട്സിന് ഞാന് രണ്ടുപേരെ ഒരുമിച്ച് വണ്ടിട്ടപ്പോ
ഏഹ് ആഹ് ആഹ് ഹാ
പിന്നെ അതെന്താ പറ്റെന്ന് പറഞ്ഞാല് നമ്മൾ ഒരു കാണ ഒരാല ഇവിടെ ഇല്ലേന്ന് ആള ഹസ്ബന്റ്റുടെ വെളിയിലാരുന്നു ആഹ് പിന്നെ ഒരാക്കുന്ന പറഞ്ഞ രണ്ട് കുഞ്ഞുങ്ങളുണ്ട് അപ്പ അതുകൊണ്ട് അവൾക്ക് വളിലോട്ട് വരാൻ പാട അപ്പ നമ്മൾ അങ്ങോട്ട് പോകുന്നാ യിരിക്കും എളുപ്പം
ആഹ് തന്നെ
അപ്പം ആഹ് മറ്റേള് കൂടി ലീവിന് വണോ പ്ലാനിങ്ങ് ഉണ്ട് അതെല്ലാവ വക്കും തുടങ്ങും
ആഹ് ഹ
അവള് ലീവനെ വരുമ്പോ എന്തും തിരക്കായിരിക്കും ഞങ്ങൾക്കാർക്കെങ്കലും പനിയോ വല്ലതൊക്കെ ആയിരിക്കും അങ്ങനെഇതുവരെ നടന്നില്ല പിന്നെ പറഞ്ഞത് വാട്സആപ്പിൽ മെസ്സേജ് കഴക്കാറില്ല സോഷനങ്ങൾ പറയാറുണ്ട് വല്ല പ്പോഴും ബൂട്രോൾ ചെയ്യാറുണ്ട്
ആഹ് ആഹ്ഹാ
അങ്ങനെ ഒരിതേ ഉള്ളു പിന്നെന്ന് പറഞ്ഞ ഇത്രയും വർഷം ആണെങ്കിലും കണക്ഷൻ മെയിന് ചെയ്തു പോകുന്നുണ്ട്
അഹ്
എല്ലാരും ഇടയ്ക്കൊക്കെ എപ്പോഴെങ്കിലും ഒക്കെ സമയം ഉണ്ടാക്കെങ്കിലിൽ സ്ഥിരം വിളിക്കലൊന്നുല്ല
ആഹ് ഞാനതുപോലെ തന്നെ സ്ഥിരവങ്ങനെ വിളിക്കത്തൊന്നുവില്ല
വെല്ലപ്പോഴുവെ വിളിച്ചെള്ളെങ്കിലും ആത് മനസ്സിലാവുന്ന സമയത്തിങ്ങനെ നിക്കും
ആഹാ
പിന്നെ നമുക്ക് കൊറേ കാര്യങ്ങളൊക്കെ പറയാനൊക്കെ കാണുവല്ലോ
ആഹ് പിന്നേ തന്നെ പിന്നെ പറഞ്ഞാലും പറഞ്ഞാലും തീരോ അതു ഇല്ല. നമ്മളിങ്ങനെ സംസാരിച്ചോണ്ടിരിക്കും അല്ലേ അത് ഇം പക്ഷെ അതൊക്കൊരു രസവാ അല്ലേ
അതെ അതെ ഇപ്പഴത്തെ പിള്ളേര് പക്ഷെ എനിക്ക് തോന്ന് ഫ്രണ്ട്ഷിപ്പ്ലൊന്നും വല്ല്യ ഇതൊന്നുവില്ല ജസ്റ്റ് അവരൊക്കെ റീൽസ് എടു ക്കുന്നു സോഷ്യൽ മീഡിയയിലുള്ള ഫ്രണ്ട്സിനോടാ അവർക്ക് ഭയങ്കര താല്പര്യം
ആഹ് തന്നെ
സോഷ്യൽ മീഡിയയിലെ ഫ്രണ്ട്സ് ആവുന്നു.
ആഹ്
അതേ അതാണെങ്കി അവരോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്നു ഇപ്പ വീട്ടിലേ വിഷയങ്ങളാണെങ്കിലും എല്ലാ കാര്യ വിശ്വസിക്കുന്നു ഇപ്പോള്ള പിള്ളേരൊക്കെ അങ്ങനെയായി പോയത്
ആഹ്
ഇപ്പ നം നമ്മളടടുത്തൊക്കെ പറയാനായിട്ട് കാരണം നമക്ക് അറിയത്തില്ലല്ലോ ആഹ് അവരെന്തിനാ ചോദി
ആഹ്
പേടിയില്ല
ഉം ഇപ്പഴത്തെ പിള്ളേർക്കൊരു എത്തും പിടിയില്ലാ സത്യം പറഞ്ഞാ
പിന്നെ അവർക്ക് ഏറ്റവും കോൺസെൻട്രേറ്റ് ചെയ്യുന്നെ എത്ര ഫോളോവേഴ്സൊണ്ട് എത്ര ലൈക്സ് കിട്ടി അതിനോടൊക്കെ ഭയങ്കര താൽപര്യാ അവൾക്ക്
ആഹ് നല്ലൊരു കമന്റ് ഇടാനും
ആഹ് കമന്റിടാനായിട്ട് എഹ് പിന്നേ ഏറ്റവും കൂടുതൽ ലൈക്ക് ഇടുന്ന അവരേ അത് നമ്മള് സ്ഥിരായിട്ട് നമ്മള് ഫോളോ ചെയ്യുന്നവരൊണ്ടെങ്കില്
ആഹ് ആഹ് ടാഗ് ചെയ്ത് പിടിക്കാൻ അങ്ങനെ എല്ലേ
ആഹ് അങ്ങനെ പിന്നേ അവരെ സംബന്ധിച്ച് ഇൻസ്റ്റാഗ്രാമ് മതിയവൻക്ക് വേറൊന്നും വേണ്ട. കൂട്ടാരും വേണ്ട വേറൊന്നും വേണ്ട.
തന്നേ പക്ഷെ പണ്ടായിരുന്നു അന്റെ ആ ഒരു സുഖം ഉം.
ആഹ് ഈ പറയണ നയന്റീസി‌ന്റെക്കെ കൊറേ വീഡിയോസിനാത്തൊക്കെ ഇങ്ങനെ വരത്തില്ലേ പണ്ട് ഒരുമിച്ച് വെള്ളത്തിൽ ചാടാൻ പോവും സങ്കടം വന്നാ കൂടെ നിക്കൂ. അതൊക്കെ നല്ലേയിരുന്ന് ഈ പറഞ്ഞക്ക് എന്തേലും പണി ഒപ്പി ച്ചാ രണ്ടിനൂടെ പണി കിട്ടും.
ആഹ് അതെ.
ഒരു വൈബ്
പിന്നേ
കണ്ടത് ഇനീപ്പതൊക്കെ നമുക്ക് സിനിമയിലൊക്കേ കാണാൻ പറ്റത്തൊള്ളന്ന്
ആഹ് ഇപ്പഴ്ത്തെ സിനിമേം അതുപോലെല്ലിയോ? പല പല മാറ്റങ്ങളല്ലിയോ?
അതെ വാഴ കണ്ടായിരുന്നോ
ഞാൻ ഇപ്പഴത്തെ സിനിമയൊന്നും ഞാൻ കണ്ടില്ല സമയം കിട്ടിയില്ല സത്യം പറഞ്ഞ. ഉം
ആഹ് പക്ഷെ വാഴക്കാത്ത് എനിക്ക് ഇഷ്ടപ്പെട്ടത് ഉം ഒരേ സമയത്തന്നെ ഒരു സൗഹൃദത്തിന്റെ കഥയും പറയുന്നുണ്ട് ഒരു പ്രണയത്തിന്റെ കഥയും പറയുന്നുണ്ട് പിന്നെ ഈ പറഞ്ഞ നമ്മുടെ സഹോദരന്റെ കഥയും പറയന്നു.
ആഹ് ആഹ്.
എനിക്ക് അതില് ഫ്രണ്ട് ഫ്രണ്ട്ഷിപ്പ് നല്ല രസ കോമഡിയ സുത്തേനൊക്കെ വന്നങ്കില് അയ്നകത്ത് ഇത് ഈ എന്താ സഹോദരങ്ങള ആഹ് അതാണ് എനിക്ക് വാഴയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്.
പഷെ കോമഡിയും കാര്യങ്ങളും എങ്ങനൊക്കെയുണ്ടോ എന്താലും സിനിമയില്.
ആ വാഴയും ശരിക്കും കോഴ കൊറേ ചിരിച്ചായിരുന്നു.
ആഹ് ഹാ ഞാൻ തിയറ്ററി പോന്നാ കണ്ടേ തിയേറ്ററി ഞാൻ ഇപ്പ സിനിമ ഒന്നും കണ്ടില്ല ആഹ്.
ഒന്നും കണ്ടിട്ടില്ലേ?
ഇല്ല ഇല്ല ഒന്നും കാണാൻ പോയില്ല ആട് ടു പോലും കണ്ടില്ല ആട് ത്രീ പോലും കണ്ടില്ല ഏഹ്.
ആട് ത്രീ കാണാതിരുന്നതായിരുന്നു നല്ലത് അത് കൊള്ളത്തില്ല. അയ്യേ കൊള്ളത്തില്ല പക്ഷെ ആട് ടൂ അടിപൊളിയായിരുന്ന് ചിരിച്ച് ചിരിച്ച ചത്ത് ചെയ്ത്.
ആഹ് ആട് ടു അയ് പിന്നെ അടിപൊളി കോമടി ചരി ആ അവസാനം വരെ ചിരിക്കാന്നൊക്കെയുണ്ട്.
പക്ഷെ ത്രീ വെറും ബോറായി പോയി.
ഏഹ്.
അത് ഇവര് ടൈം ട്രാവൽ. അവ ഉള്ളത് ഒന്നുല്ല ടൈം ട്രാവലർ കഴിഞ്ഞ വെ അതുകൊണ്ടാ
ആഹ്.
ആഹ്. രണ്ട് മൂന്ന് കാലഘട്ടം മിക്സാക്കി ബ്രിട്ടീഷുകാരെയൊക്കെ കൊണ്ടുന്ന്. അങ്ങനെ ആ അത് വലിയായിട്ട് വർകൗട്ട് ആയില്ല.
ആഹ് ഇവർക്ക് എന്തിനോന്ന് ചുമ്മ കൊണ്ട് വന്ന്ട്ട് അല്ലേ?
ആഹ് അത് ഭയങ്കര ബോറയി പോയി. കാണം ദൃശ്യം കാണണോന്ന്വെച്ച് ഇരുന്നതാ പക്ഷെ അന്നേരം പർണത് പന്നിയായിപ്പോയി പനിപിന്നെ മഴയുആയി മൂന്ന് ന്ന് കാണൻ പറ്റീല്ല.
പക്ഷെ തൃശ്യാം കൊള്ളാന്ന് പറഞ്ഞ പക്ഷേ അത് രണ്ട് രണ്ടാംഫാഗം കണ്ടവർക്കേ മൂന്നാംഫാഗം അങ്ങോട്ട് പിടിക്കൊള്ളൂന്നാപറയുന്നേ രണ്ടാംഫാഗം ഉം കാണാത്തവർക്ക് അവന് മനസ്സിലാവത്തില്ലന്ന പറയുന്നേ
ആഹ് ഞാൻ വണ്ണും ടുവുംകണ്ടായ്രുന്നു ഇനിയിപ്പ മൊബൈലിൽവെരുമ്പോ കാണാംഅതേപറ്റു.
തന്നെ ഞാനിപ്പോങ്ങനെ സിനിമ ഡൗൺലോഡ്ചെയ്യാൻ നോക്കുവാ. എന്നതേ ഉം
വേറൊന്നും അറിഞ്ഞരുന്നല്ലോ പാട്രിയോട്ടെന്നും പറഞ് ഒരെണ്ണം നന്നായി നോക്കീറ്റ് റിലീസാകേട്ടോ
അഹ്, ആഹ് തന്നെ
അത് അത്ക്ഷെ കുഴപ്പല്ല കോം മെഡിഒന്നുല്ല പക്ഷെസൈബറുമായിട്ട് ബെന്ധപ്പെട്ടതാ.
ഓഹ് ആഹ്, ആഹ്
പക്ഷെ കണ്ടിരിക്കാം വെല്ല്യ കുഴപ്പൊന്നുല്ല.
ഉം ഞാസ്
പിന്നെഇച്ചിരി സസ്പെൻസൊണ്ട് എങ്ങനെ ഇവനെ ഓരോത്തെര് പെട്ടെന്ന് ചാടുമ്പോഎങ്ങനെ രക്ഷപ്പെടും ആഒര്സന്ദർഭം എങ്ങനെ ഫേസെയ്യും അങ്ങനൊക്കെയുണ്ട്.
ആഹ് ഉം എന്നാസിനിമ കാണ് ഞാൻ ഇതുവരെ കണ് ആ
ലോഹ കണ്ടായ്ര്ന്നോ?
ലോഹം ഇല്ലില്ല പുതിസിനിമ ഒന്ന് കണ്ടില്ല നീ പോണില് വെരുമ്പോ ഇനി കാണാ
വേറെലെവെൽ
ആഹ്
ക്കോൾറെഡി വന്നല്ലോ സ് ടി വി വെരെ വന്നു വേറെ ലെവലട്ടോ അത്കണ്ടോക്ക് കാരണം അതിന് ഇ ചാത്തൻ ടൂവും, ത്രീയും, ഫോറും, ഫൈവുണ്ട്.
ആഹ് ലോഹ പിന്നേ ഉം
അ കല്യാണിപ്രിയദർശൻ അത് നല്ലേയാ.
ആഹ് അയെന്ത് സംഭവം ഇന്നാലും
അതെന്നറഞ്ഞാ അത് ന്ന്പറഞ്ഞ ഈപറയണക്ക്‌ പ്രേതവും ഉണ്ട് പക്ഷെ ഈ നൂറ്റാണ്ടിലെകഥയുവാ
എഹ് ആഹ്
ആഹ് പിന്നെ ടുവിനത്ത് ച പേടിക്കും. പേടിക്കാനുംഒണ്ട് കോമഡിയുംഒണ്ട് എല്ലം ഒണ്ട് ഏഹ് ഈ പറയ്ണൊക്ക് ചെറിയൊരു റൊമാൻസുംവെരുന്നുണ്ട് എല്ലാം ഉണ്ടഅയ്നകത്.
ആ ലോഹ ഏതാ മറ്റേഇവന്റെ സിനിമയാന്നോ നസ്ലിം അവന്റെ സിനിമയാന്നോ? പുതിയായിട്ട് വന്ന് ഒരുത്തൻ ആഹ് ഞാൻ കണ്ട് സലികുമാറിന്റെ ആഹ് മോനിക്കുള്ളല്ലിയോ?
ആഹ് അതെന്നെ അതെന്നെ.
കണ്ടാരുന്നു, കണ്ടാരുന്നു, കണ്ടാരുന്നു അത്കണ്ടാരുന്നു ആഹ് കണ്ടസിനിമ
പയ്ത്
ആഹ് ലോകസിനിമച്ച ഞാൻച്ചു ഏതാ അതിനൊരുകാര്യം ഞാൻ മറന്നുപോയി.
ഓഹ് ശെരി ടൈമായേ.
ആഹാ